അതെ
എന്താ ർത്താനം?
നല്ല വർത്താനം.
ഏ ഇന്ന് സൽക്കാരത്തിന് കൊണ്ടു പോയാരുന്നു. സൽക്കാരം മൂത്താപ്പാന്റെ വെടെ.
ആ സൽക്കാരൊണ്ട്. അത് ഉച്ചക്കല്ലേ.
ഉച്ചക്കാണല്ലേ അപ്പ ഇന്നൊന്നും ഉണ്ടാക്കണ്ടല്ലോ.
ഒന്നും ഉണ്ടാക്കേണ്ട ഒന്നാത് പണിയൊന്നും തിരൂലാ. അടിച്ചാലും തൊടക്കലും മാറെല്.
അടക്കേ നമ്മെക്ക് പെണ്ണുങ്ങക്ക് പണി തീരണ ഇതില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് ഉണ്ടാവും. ചോറും കൂട്ടാനൊണ്ടാക്ക്. കണ്ടെന്നുള്ള എന്നായില് ഏറെ പണിക്കെ അർജന്റ്. ചെലപ്പോ വേറെന്തേലും. ഞാ
ചോറ് എന്തേലും കല്യാണ എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ ആ ഒന്ന് അടുക്കളേക്ക് കൊണ്ട് വെരാന്നാ തന്നാ തീരുവോ? അപ്പോ അപ്പൊ എവിടെങ്കിലും പോയി മാന്താ നിക്കൂ ഞാൻ. ഒര് നേരം പോക്ക്
അതൊരു പരിച്ചോം ഇല്ല. എന്നും എടുക്കാത്ത പണിയൊക്കാണ് എടുക്കാൻ പോകുന്നത്.
എടുക്കാൻ പോം. അപ്പ ആ ചോറും കൂട്ടാനും ഒണ്ടാക്കേണ്ടല്ലോ എരുതിട്ട് വേറെലി
ആഹ് ശരിയാണ് അങ്ങനെ തന്നെ കാട്ടല്. ആഹ് ചോറും കൂട്ടാനും ഉണ്ടാക്കണം നമ്മ ഇപ്പ ഒന്നെങ്കി വേറെ വള്ളി പണിയെടുക്കാന്ന് കരുതിയാ പിന്നെത് തീരലേല്ലല്ല. പോർത്തു പൊറത്തേക്കൊന്നും എറങ്ങണില്ലല്ലേ.
പൊറത്തേക്കൊന്ന് ഇറങ്ങായിട്ടിയേതന്നെ. പൊറത്ത് പോയ് എറങ്ങി എടുത്താ നമ്മെക്ക് കച്ചാത്ത പണികളാണ്.
ചോനേക്ക കജൂല യാണ് കടഞ്ഞി പിടിക്കുന്നോർക്കതാണ്.
മുറ്റത്തിന്റെ മൂലയും ഇത് അന്റെ പിന്നെ കട്ടിട്ട് പോണം മുറ്റം.
മുറ്റം മുൻ ഭാഗം കെട്ടെടുക്കണ്. എന്നാലും ബാക്കി സൈഡി കൂടെ. ഇപ്പം പുല്ലിങ്ങട് പൊന്തീട്ട്
ഇവെടൊന്നുല്ല. അല്ല ചില്ലെന്നെ ഓക്ക് പുല്ലുതൂം മ്പോന്തീറ്റേ മുറ്റത്ത് കറങ്ങ ചവിട്ടാൻ പാടില്ല. കാരില്ലി. ഇന്നിപ്പ അത് ആ അത് ട്ടെ ഇതാകുമ്പോ മരുന്ന് അടിച്ചിനേ കേട്ട് അടിച്ചേനം.
ഞാനും അന്നരകാട് ട്ടല്ലാതെ ആർക്കാ അതിനൊക്കെ വെക്കുണു. മരുന്ന് അടിച്ചാ എന്താന്നോ. പിന്നെ അട് ഒണങ്ങിയാല്. മെല്ലേയങ്ങ് തോണ്ടിയാൽ മതി കൈക്കോട്ടൊണ്ട്.
കൈക്കോട്ട്. അപ്പൊ ഇങ്ങനെ എണ്ടായിടത്തുന്ന് പോരും അത്.
ആഹ് മറ്റ് മറ്റേത് മള്ളിക്കെട്ടും കുഴിവെട്ടും അള്ള് ഊരിയും പോവും. കൽ
ആഹ് അതന്നെ വലിച്ചു പറിച്ച് കജേടുതാൻ. ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങാജുമ്പമ്മക്കെടിയെക്കെ. മുറിതാവും ന്നീറിട്ടൊണ്ട്.
ഉം പിനാര വിള്ച്ച്- പിനെ ഞാവ്ൾ ഞാവിൾച്ചപ്പോ ആരോ വിൾച്ചീനേലോ.
ആഹ് ഇത്ക്കൊരാള് വിൾച്ചിര്ന്ന് ഒര് പോര തൊണക്കാര്ത്തി വിൾച്ചി-
ആ ഹ്
പിനെ
പിനെ എന്താ ഓള്ക്ക്‌ കൊറച്ച് പൈസ തരാണ്ടായിനി- ഓള് ന്ന്ട്ട് രണ്ടായിരത്തോളം തരാൻ ണ്ട്ട്ടൊ ൻട്ട്റയാ ഇരുന്നൂറ്റി അയ്മ്പത് വിട്ട്ക്കുണു.
ഇമ്മേ അങ്ങനെ തെരാൻള്ളത് കിട്ടാണ്ട് ലെ ഇങ്ങക്ക്.
ആ അത് ഇത്രണ്ട് ഇഞ്ഞി പെരക്കാരെ ഇരുന്നൂറ്റി അയ്മ്പത് വിട്ട് ക്കുണുന്ന് അപ്പൊ ഓള് ഇരുന്നൂറ്റി മുപ്പ- മുപ്പത് ഇരുന്നൂറ്റി അയ്മ്പതുല്ല.
ഉം അപ്പെന്ന് വാങ്ങിയതാണ്.
അത് വാങ്ങീട്ടൊക്കെ ച്ച് ഓർമ്മനല്ല.
ഇമ്മേ അപ്പ ഇങ്ങക്ക് ചോ ങ്ങള് ചോയ്ച്ചലില്ല ഉണ്ടാവുലല്ലെ.
ചോയ്ച്ചു കുടുങ്ങീക്ക മോളെ ചോയ്ച്ചാനല്ലേള്ളൂ പറ്റാ.
ആഹ് ന്ന്ട്ട് അ ഇരുന്നൂറ്റി അയ്മ്പത് ഉർ പ്യെ വാ
ആഹ് ഇരുന്നൂറ്റി മുപ്പത് വിട്ട്ക്കാണ് ഞ്ഞിണ്ട് എന്താ മൂന്നിന്റെട്ത്ത്.
അള്ളാഹ് അപ്പത്താ തരാത്താവോ?
ന്റെ മര്ന്ന് മര്ന്നാണ് വാങ്ങിക്കണോള് ആ പൈസേണെ.
ആഹ്
എയർ ഓയില് വാങ്ങിക്കുണു രണ്ട് കുപ്പി ന്ന്ട്ട് ഒന്ന് ത് ഒക്കെ തരാർഞ് നമ്മളാ വിശ്വാസത്തി കൊടുക്കു. ക്കും പിനെ ഓളിങ്ങനെ ഈ ആഹ് നമ്മക്ക് വെർതെട്ട്യൊന്നല്ല നേരെ പൈസൊട്ത്. ത്ത്ട്ടൊള്ളൂ കിട്ട ഫുള്ളും അവടെ കൊടുക്കാതെ കജിക്കണ്ട് തരൂല.
ആഹ്
എത്താപ്പങ്ങനെ കാട്ട്യാത് ഞമ്മക്കൊക്കെ ആര്ക്കേലും പൈസ കൊടുക്കാണ്ടായ മനസ്സ് ക്കൊര് എടങ്ങേറാണ്.
ആഹ് അയനെ മൻഷന്മാരിങ്ങനെ കാട്ട്ണോക്കാജ്ജ്‌.
പിന്നെ അങ്ങനെ ഞമ്മള് എത്ര എടങ്ങേറാവ്ണ്ട്ലേ ന്ന്ട്ട്- ത്തി തരാല്ലൊക്കെ തെരാണെങ്കി എന്തൊരു സുഖണ്.
ട്ടാണെങ്കിപ്പോ ഞ് എന്താ എന്താല്ലാ ഇങ്ങനെ ഓരോര്ത്തരും ഓരോന്ന് വാങ്ങിയതും ഉണ്ടാ യതൊക്ക്‌ണ്ട്. പ്പൊ മൂന്ന് കുപ്പി എണ്ണ സാജിത വാങ്ങിക്ണ്ന്ന്.
ഏഹ്
ഓള് തരാ തരാറയല്ലാതെ ഓള് തെര് ലില്ല.
മൂന്ന് കുപ്പിക്കെത്തിനാ വാങ്ങിക്ണ്.
ആ മു ആത്യ ഒരു ആ അല്ലപ്പം മൂന്ന് കുപ്പി വാങ്ങിട്ടോ ആദ്യം ര രണ്ട് കുപ് പ്പി മാങ്ങി അങ്ങനെ അഞ്ച് കുപ്പിടെ പൈസ തരാണ്ട്.
ഇമ്മേ ന്നാ പിനെ ആദ്യം തന്നെ പൈസ തന്നിട്ടില്ലെങ്കി നിങ്ങക്ക് ഇല്ലാന്നൊക്കെ പർഞ്ഞുടെ ചോയ് ച്ചുമ്പോ.
അത് പറ്റ് ഞാന് ഇത് രണ്ടും ഒക്കെ പാടെ ഒന്നിച്ച് എനിക്ക് ഇട് ഇട് ഇട്ക്കാർഞ്ഞു തരാർഞ്ഞു ഇപ്പൊന്നുല്ല.
ചോയ്ച്ചപ്പെത്ത പർന്.
ച്ച് എന്ന് എന്തായ്ലും തരാർന്നു ഇന്നൊന്ന് ചോയ്ച്ചോക്കട്ടെ.
ചോയ്ച്ചിട്ടെത്ത പർന്.
ഏ ന്നണക്കൽ തരാള്ളെയ് തരാലൊ ചോയ്ച്ചോക്കണം ഇഞ് നിന്ന്ർ-
അല്ല ഇന്റെതാടെ നിക്കട്ടെ ച്ചിർജണ്ടില്ല ഞാൻ ച്ചി ആവശ്യം ണ്ടാവുബോ പർനതു കിട്ട്യാ മതി. ആവ്ഷില്ലല്ലോ നോക്കി ആ മറ്റേ സാജിതല്ലേ ഓള്. ഓളോവ്ടന്നാ യ്ന്ന് പൈസ തരല്ലേ ണ്ടങ്കിൽ ഇല്ലെങ്കിൽ വാങ്ങേണ്ടാച്ചാ പോരെ.
ആഹ് വാങ്ങണ്ടാച്ചാ പോരോ ഓക്ക്‌ എവിടുന്നൊക്കെ ആരൊക്കെ കൊടുക്കാണ്ട് കൊടുക്കാർഞ്ക്കുണു പാവം കരുതി. ട്ട് ന്നൊക്കെ പർഞ്ഞു.
അങ്ങനെ കിട്ട്ണ
ഓള് അങ്ങനൊക്കെ വാങ്ങു എല്ലാരെന്നും അന്നോട് ചോയ്ച്ചിക്ക്ണോ ഇതിനെട്ക്ക്
ഇല്ലല്ല ഞാൻ പരിചയപ്പെടാൻ തന്നെ പോയിട്ടില്ല
ആ ന്നാ
ഇച്ചാണെങ്കിലേ സ്വഭാവം ഇണ്ട് അങ്ങനെ ചോയിച അങ്ങൻത്തൊലെ ഇച്ച് പെട്ടന്ന് പാവം തോന്നും അതുകൊണ്ട് ഞാനാണ് കൊടുക്കും ഇണ്ടെങ്കില് പിന്നെ കിട്ടലും ഉണ്ടാവൂല
കിട്ടലും ഇണ്ടാവൂല കിട്ടാൻ കര്തി കൊടുക്കര്ത് അങ്ങൻത്തോൽക്ക് കൊടുക്കുമ്പോ ഒഴിഞാണ്ട് കൊടുത്തോളോണ്ടു
ക്കാം പറ്റൂലേ അഴിന് ഞമ്മള അട്ത്ത് ഒഴിഞ്ഞ പൈസന്നെ വാണം
ന്നാമായിരിപ്പത് ഞാന് കിട്ടീച്ച ഭാഗ്യം ഒരോ കുപ്പ്യക്കെ ആണെങ്കില് നമുക്ക് ആണ്ട് കൊടുത്തോക്കാ ഇത് ഈ നാലഞ്ച് പ്പക്കെ ആദ്യ രണ്ടും ഇപ്പം മൂന്നും കൊടുത്ത്ക്ക്ണ് ആ വെർതെ ട്ടപ്പത് ഒരു ഇണ്ടാക്കണെങ്കി എത്ര മര്ന്നും ഇതും കൂട്ടണം അയില്ചിട്ടാ എം എസി ന്റെ മര്ന്നില്ലേ എം എസി ന്റെ അ അതേമായിരി ഫുള്ള് അയില് കൂട്ടിയ ഫുള്ളും ഇണ്ട് ഇതില് അങ്ങനെണ് ഓൽതൊ ഓൽതൊ ഓല എണ്ണക്കെ എത്ര അറുന്നൂറ്റി ചില്ലറേണ് ഇതിന് മുന്നൂറ്റി അയ്മ്പേന കൊട്ക്ക്ണ
പഠിപ്പിച്ചന്നാ ങ്ങള് ചെയ്തത അതെ
ഏ
അത്ണ്ടാക്കല് ഇങ്ങൾ ചെയ്തതാണോ ഇങ്ങക്ക് ആരേം പഠിപ്പിച്ചന്നാ
ആ ഞാന് ഞങ്ങള ഇവടെ അയലോക്കത്ത്ന്ന് പെണ്ണ്ങ്ങളും ഇണ്ടേ
ആ അ എന്നെ ഓ ഇങ്ങള് ഇങ്ങനെ കണ്ടുപിടി
ആ ഞാങ്ങനെ കണ്ട്ട്ട് ഫോൺല് കണ്ടു പഠിച്ചു പിന്നെ അയിനെ പറ്റിയിട്ട് കാച്ണതൊക്കെ ഇച്ചറിയ ഇമ്മേക്കെ ചീനതെ
ഏ അങ്ങനെ അറിയ ലെ ആ അയിന് അയിന്റെ മൂ പ്പറിയലാണ് നിർബന്ധം അല്ലെ
ആ അതന്നെ ന്നട്ട് വെർതൊന്ന് വാങ്ങിട്ട് എം എസി ന്റെ ഓയല് ഞങ്ങള് കൊറ മുന്നേ അപ്പ രണ്ടു ഏതാ ഏതാ മാ ക്കറീല മണം
അയിന്റെ മണം വെറും ഉലുവന്റെ മണം പ്രസവിചോലെ മൺക്ക്ണ മണാണ്
അതന്നെ ഞാത് ഇബടെ എണ്ണേച മതി ഞങ്ങള ന്റെ എണ്ണ അപ്പ പ്പൊ ആരെലും വന്നാ ചോയിച്ചും ഇബടെ എന്താ ലേഖം വര്ഗിക്ക്ണോന്ന്
അങ്ങൻ തന്നെണ് ഞാൻ അത് തെച്ച്ട്ട് ഇച്ച് കോയമ്പ് ഈ പ്രസവിച്ചട്ക്ക്ണോല്
ആ ഓൽക്ക് നല്ല ബെസ്സ് ആണ്ത്
ആ ഓൽക്ക് പറ്റും ഈ അല്ലെങ്കിലേ തലയില് എണ്ണ തേക്കൂല ഞാന്
ആ അതന്നെ
തലേല് എണ്ണ തേക്ക്ണ ഇഷ്ടല്ല ആഴ്ചേല് ഒരീസൊക്കെ തെക്കൊള്ളൂ
തേക്കൊള്ളൂ ലെ അയ് സരി ഇജ്ജ് ഇന്റ മകള മാതിരിയാ ഇന്റെ മാളങ്ങനെണ് അത് ഞാ തേച്ചൊട്ക്കണം കജ്ജ്മാക്ക്ണ അർപ്പ ഞാൻ പറിം അന്നേ കെട്ടിച്ച ഇഞ് പ്പ ആരാ ക്ക അമ്മായിമ്മ തെച്ചോരോയ്ച്ചും
ഇച്ച് അർപ്പാ ഇച്ച് തലേല് എണ്ണ മയങ്ങനെ എപ്പളും ഇണ്ടാവ്ണ ഇഷ്
ആ ഇഞ് തേച്ചാലും എല്ലതും ഷാംമ്പൂ തും തേച്ചാണ്ട് പതപ്പിച്ച ഒന്നു ഉണ്ടാവൂല തലേല്
അങ്ങൻ തന്നെ ഞാനും ന്നട്ട് ഇന്റെ ഇമ്മ ചീത്തറിം
അ
തള്ളീം മക്കളു ഒരു സൈസാണ് തള്ള മക്കളെ അങ്ങനെ പഠി പ്പിച്ചിക്ക്ണ് ന്നൊക്കെ പറിം കാര്ണംന്താ ച്ചാല് ഇച്ച് ഇഷ് ഇച്ച് ഇഷ്ടല്ലാതെ ആയെ കല്യാൺത്തിന് ശേഷാണ് ഇന്റെ മാപ്പള ചീത്തറിം എണ്ണ നല്ലോം തേച്ചാല്
ഏഹ്
ആഹ് മുപ്പർക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ അങ്ങനെ പിന്നെ പ എണ്ണമയും അങ്ങെന്ത തലില് ഇണ്ടക്ക്ണത് ഇഷ്ടല്ല മുടിയപ്പോും ഇങ്ങനെ പാറി പറാന്ന് നിക്ക്ണാ ഇഷ്ടം അപ്പ ഞാന അങ്ങന ശേല ആയതാണ് ആദ്യൊക്കെ നല്ലോ തേച്ചിന്നു കല്യാണം കഴിഞ്ഞിട്ടായതാ പിന്നെ മക്കൾക്കും അങ്ങനെ ഇച്ച് കാണ് ണ ത് ഈറായി തലല് എണ്ണ കാണ് ണത് ഇറ്റതും അങ്ങനെ മക്കളെ അങ്ങനെ ചെലാക്കി ഇപ്പം മക്കൾക്കും ഇഷ്ടല്ല എണ്ണ തേക്ക്ണത് ഈ മുഖത്ത് കൊക്കെ ഇറങ്ങും ചിലപ്പോ നല്ലോണ്ണം എണ്ണയച്ചാല് മുഖത്ത് ഒര്. എണ്ണമയം ആയക്കാരം ആഹ് അതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഞാന് ആയ്ച്ചോല് ഷാമ്പൂ ഇങ്ങനെ എടക്ക് തേക്കും പിന്നെ ആഴ്ച്ചില് ഒരുദിവസോ വല്ലോ ഒന്ന് തേക്കും എണ്ണ
എണ്ണ തേക്കുലേ അതെന്നെ
പ്രസവിച്ചു കിടക്കുന്നബളോടും തേക്കൂല എന്നിട്ട് ഇന്റെ ഉമ്മ ചീത്ത പറയും എന്നെ
ആഹ് എന്താലേ
പിന്നെ
ഞാൻ എനിക്ക് ഇച്ച് ഒന്നരാടം ദിവസം ഞാൻ തേക്കൂട്ടോ തല നനക്ക് ദിവസവും ഒന്നരാടം തേക്കണം എണ്ണ
ഏ നിങ്ങള് ഇങ്ങളെ എണ്ണ തേക്കല്
ആഹ് ഞാൻ ഇന്റെ എണ്ണാണ് ഇനിപ്പത് കഴിഞ്ഞ് രണ്ടാമത് ഇണ്ടാക്കാന് ആയിന്
ആയ്ക്ക്ണോ
ഞാന് എന്താ മു മുടി യാന് എന്താന്നെ തോന്നേണ്ട് വളർത്തൂല ച്ച് കൊറച്ചെണ്ടായ വെട്ടിട്ടില്ലെങ്കിൽ പൊർത്തേടാ
ഏഹ് കറുപ്പണ്ടാവുല്ലേ നല്ല മുടി കറുപ്പ് ഇണ്ട് ഉം ഈ എണ്ണ തേച്ചാല് നല്ല ഒർക്കാണ് എന്നൊക്കെ പറയുന്നേക്കാ
ആഹ് ഒറങ്ങീട്ട് ഉറക്കം വരാത്തെൽ ഒക്കെ ഒറങ്ങൂ
ആഹ് പേച്ചു ഞാൻ ഇനാള് തേച്ചങ്ങാണ്ട് കുടുങ്ങി എ എം എസ് ആറിലേ ആകെ ഇടങ്ങാറായി
ഒർക്കം വരാത്തവർക്ക് മാനസിക പിരിമുറുക്കം എല്ലാതും മാറും മാ ആഹ് നല്ലതാണ് പിന്നെ മുടി ക കട്ടി ഉണ്ടാകാന് കറുപ്പ് ഉണ്ടാകാന്
ആഹ്
ഉം
ഏതായാലും
ഇപ്പണ്ടാ ചെറിയ കുട്ടികൾക്കൊക്കെ തേച്ചാ നല്ലതാ ഇന്റെ കുട്ടിയുടെ മുടി ഇങ്ങനെ ചെമ്പിച്ച മുടി എന്നിട്ടപ്പ ആ എണ്ണ ഇന്റെ എണ്ണതേക്കലോട് ങ്ങിട്ട് അതിന്റെ കറുത്ത് വരുണ് ഉണ്ട് ആഹ് ഒര് ചെമ്പൻ മുടി ആയി
ആഹ് നല്ലോണ്ണം ഒറക്കുമ്പോരും അത് തേച്ചാല് ഒരു ദിവസം ഞാന് ഉറക്കമില്ലായിട്ട് ഇന്റ ഉമ്മ പറഞ്ഞു അത് കുറച്ച് മൂർത്തായില്. ഇട്ടാള ഇന്നാ അണ്ട് ഉറങ്ങിക്കോളും അള്ളാ കണ്ണിന്റെ പോള പൂ പിന്നെ കുടുങ്ങി ആ എപ്പോഴും കണ്ണ്ന് ഒറക്കം വരുണ ചേലാ
ആഹ് ആഹ് അത് തന്നെ
ഇന്റെ ഇപ്പ നാലെണ്ണം വാങ്ങീനീ എമ്മസോറോല് പരസ്യം കണ്ടങ്ങാണ്ട്
അയ് നിങ്ങൾക്ക് എന്താ പരസ്യ ചെയ്യല്ലുണ്ടോ കാക്കോ ഓര് തന്നെ എന്താ യൂട്യൂബ് കാര് ആണല്ല
ആഹ് ഓൽക്കന്നെ അങ്ങനെ കിട്ടീനി പ്രൊമോഷന് വെറുതെ കിട്ടിയതാണ്
ആയ് തന്നെ
അങ്ങനെ വെറുതെ വാങ്ങിപ്രമോഷൻ ചെയ്യുണോൽക്ക് ഒക്കെ വെറുതെ കിട്ടു വല്ലേ
ഓരോ സാനങ്ങള് ഇപ്പൊങ്ങക്ക് ഇങ്ങനെ കിട്ടോ ക്കാരല്ലേ അങ്ങളണ്ടാവുമ്പോ കുടീക്ക്
ഉം ചെയ്യണ സാനം ഓര് നമ്മക്ക് എടുക്കാൻ പറ്റു
ആഹ് അതന്നെ
കൊറെ പെട്ടി ഇങ്ങനെ ആയക്കു അതൊക്കെ വെറുതെ കിട്ടണ
ആഹ്
അതൊണ്ട് നമ്മ
അപ്പൊ അനക്കെന്തേലൊക്കെങ്ങനെ കൊണ്ടരാന്ണ്ടാവു അലെ
ആഹ് ഓന് ഗൾഫിന്ന് വരുമ്പോ
ഇജറ്റക്ക ആകിട്ട് ഇരക്കണ്ടല്ല രണ്ടോ മൂന്നോ ഉണ്ടെങ്കി ഒക്കെ പോര്
ആഹ് അതന്നെ ഞാന പറഞ്ഞ് മ്മായോട് ഇച്ചന്നാ മതിനുലൊക്കെ ഉം ഒക്കെ ഇങ്ങോട്ട് തന്നളിയാന ഒന്നന്നെ മതില്ല പത്തിന്റെ മേനിയാണറി ജ്ജും
ആഹ്
ഒന്നുള്ളൂ ഒന്നള്ളൂ പറഞ്ഞ് ഒക്കെ അങ്ങട്ട് വലിച്ചു വിട്ടണല്ലേ
വലിച്ച വെട്ടുള്ളതന്നുള്ളു ഇങ്ങിട്ട്തില്ല ചിന്തല്ല കൈക്കോട്ടിന്റെ മാരിയാ
എന്നായിക്കോട്ടെ ഞാൻ വിളിച്ചോണ്ടിട്ടോ എന്നാ ശെരി ആഹ് ആഹ്